ആഹ്‌
പറഞ്ഞോ
ആഹ്‌ മൊബൈൽ യൂസേജാണ് നമ്മള് തെരഞ്ഞെടുത്ത വിഷയം അല്ലെ?
ആഹ് ആഹ്
ആഹ്‌ ആഹ് മൊബൈൽ യൂസേജ് എന്ന് പറയുമ്പോ ഇപ്പളത്തെ കാലത്താണ് അതിന്റെ ഒരു സീരിയസ്നെസ്സ് വളരെ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽഎ ന്നാല് ഏകദേശം ഒര് പത്ത് വർഷം മുമ്പ് വരെ ആഹ് ഒരു പ്രശ്നങ്ങളോ മറ്റൊ നമുക്കൊന്ന് കാണാൻ പ റ്റൂലായിര്ന്ന് പക്ഷെ ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായം പ്രായമായവർക്ക് വരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തെ ഒരു വസ്തുവായിട്ട് മാറിയിട്ടൊണ്ട് മൊബൈല് മൊബൈല് അം മൊബൈല് അഡിക്ഷനൊക്കായിട്ട് ചെലരൊക്ക അതിലേക്ക് മാറിയിട്ടൊണ്ട് നെലവില്
അതെ ഇപ്പം നമ്മളേക്ക് നിന്നത് സമൂഹത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് മൊബൈല് അതിന് രണ്ട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് നമ്മളിപ്പം ആഹ് ഒരുപാട് ഗുണങ്ങളും നമു കാര്യം മൊബൈല് കൊണ്ടിണ്ട് എന്നാലും ആഹ് ഒരുപാട് ദോഷങ്ങളുണ്ട് മൊബൈല് ഉപയോഗം കൊണ്ട് ആഹ് പല രിലും ഒര് ഓവർ അഡിക്ഷനായിട്ട് നമുക്ക് അത് ഒഴിച്ചൂടാൻ പറ്റാത്തൊരു സാധനായി കൊണ്ടിരിക്കാണല്ലൊ നമ്മൽടെ ദെവസേനയുള്ള ഓരോ അമ്മൽടെ ഡെയിലി ലൈഫി തന്നെ നമുക്ക് മൊബൈൽ ഉപ ഉപയോഗിക്കാതെ നമുക്ക് പറ്റില്ല മുന്നോട്ട് പോകാൻ
അതെ ഒന്ന് ഒന്ന് മാറ്റി വെക്കാന്ന് പറഞ്ഞാ നെലവില് പറ്റാത്ത സാഹചര്യാണ് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിരുന്നു ഈ ചെറിയ കുട്ടികളുടെ ഈ ബ്രെയിൻ വളർച്ചക്ക് വളരേ ഇതൊരു തകരാറ് സംഭവിക്കുന്നൊണ്ട് ഒരു പ്രായം വരെ യൊള്ളെ എങ്ങനെ ആയാലും ഒരു വളർച്ച യുണ്ടാവുക അപ്പം അതിന് മു മ്പ് ഈ സ്ക്രീനിങ് ടൈമ് കൂടിയാല് ഒന്നൊരോർമ്മ ശക്തി ഉണ്ടാവൂല്ല രണ്ട് കോൺ സെൻട്രേഷൻ തീരെ കിട്ടാത്ത ഒരു സാഹചര്യം നെലവില് കാണാൻ പറ്റും.
അതെ
ഞാന് നെലവിലൊര് ടീച്ചറാണ് അപ്പൊ ഈ ക്ലാസ്സില് പോയാല് ഞമുക്കീ കുട്ടികളും മുഖം കണ്ടാലും അവരുടെ സംസാരശൈലി കണ്ടാൽ തന്നെ ഞമ്മക്ക് തിരിയും ഈ കുട്ടി മൊബൈൽ യൂസേജ് കൂടുതലാണൊ അല്ല- കൊറവാണെന്നുള്ളത് പെട്ടെന്ന് ക്യാച്ചെയ്യാൻ പറ്റുന്നൊരു വിഷ്യാണ് പലതും ഉണ്ട് ഇതില് ഇപ്പൊ കാര്യമായിട്ട് പ്പ ചെറിയ കു കുട്ടികളൊക്കന്നൊക്കെ പറഞ്ഞാലും വല്ലാതെ സമയം ചെലവഴിക്കുന്നത് ഗെയിമു കളിക്കാനും പിന്നെ ഈ റീല് കാണാനും മറ്റൊക്കെയാണ് റീല് കാണുന്നതും ഗെയിമു കളിക്കുന്നത് രണ്ടും ഒരു ഒര് ഒരു നല്ല ഒര് ഗുണമായിട്ട മ്മക്ക് പറയാനേ പറ്റില്ല ഒന്നും അതുകൊണ്ട് നേടാനുവില്ല വളരേ ദോഷകരമായിട്ട് മാത്രേ ഈചെറിയ കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഫോണും കൊണ്ട് ഇണ്ടാവുന്നൊള്ള്
അതെ ഞാനിപ്പൊ എനിക്കൊന്ന് റീല് കണ്ട് ട്ട് കുട്ടികളിലെ ഏകാഗ്രത നഷ്ടപ്പെടുനെന്ന് പറഞ്ഞല്ലൊ നിങ്ങള്- അത് ശരിയന്നെയാണ് ഇവർക്ക് ഈ ലോങ്ങ് വീ ലോങ്ങ് വീഡിയോസായിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഇവർക്ക് ചെറിയ ചെറിയ വീഡിയോസ് കണ്ട് ഇവര് ശീലായതോണ്ട് ഇവർക്കയ്നുള്ള ക്ഷമയില്ല മുഴുവനായിട്ടിരുന്ന് കാണാനുള്ളൊരു ക്ഷമയില്ല അപ്പൊ ഇവരിത് സ്ക്രോളെയ്ത് സ്ക്രോളെയ്ത് ശീലായതോണ്ട് ഇവർക്ക് എനിക്ക് തോന്നുന്നു സ്കൂളിലെ പഠിക്കാനും അത്രയും ക്ഷമയും കോൺസെൻട്രേഷനും ഇല്ലാതായിരിക്കുകയാണ് അവർക്ക് പെട്ടെന്ന് എല്ലാം കിട്ടണം എന്നുള്ള ആഒരുതിലേക്ക് മാറി നമ്മൾടെ രു മൊബൈൽ ഉപയോഗം കൂടുതലായതുകൊണ്ട്
ഇങ്ങള് ഇപ്പം പറഞ്ഞൊരു പോയിന്റ്ണ്ടല്ലൊ ഈ പെട്ടന്ന് പെട്ടന്ന് ഇങ്ങനെ സ്ക്രോളയ്തേണ്ടുള്ള വിഷയം ഇതിപ്പൊ ഞമ്മക്ക് ഈ ചെറിയകുട്ടിക്ക് ഫോണ് കൊടുത്തോണ്ട് ഇപ്പൊര് ഗെയിമ് അല്ലെങ്കിൽ നമ്മളിപ്പ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എന്തെങ്കിലിൽ ടോയ്സ് കൊടുത്താല് കുട്ടികൾക്ക് മട്പ്പ് പെട്ടെന്ന് വരാം കാരണം അവർക്ക് അത് വേണ്ട ഒരു ഒരു ടൈം പിരട് കഴിഞ്ഞാൽ അവര് പറയുന്ന ഇത് വേണ്ട നമുക്ക് പുതിയൊന്ന് വേണം അതെ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി ട്ട് വരുന്നതാ അഥവാ പെട്ടന്ന് പെട്ടന്ന് മാറണംന്ന്ള്ളൊരു ചിന്ത വര് ന്നതും ഇത് വേണ്ട മറ്റൊന്ന് മറ്റൊന്ന് മറ്റൊന്ന് ഇങ്ങനെ ഒര് ചെല കുട്ടികൾ ഞാനൊന്ന് ഒരു കുട്ടിന്റെ അടുത്തിരുന്നട്ട് ഈ ഫോണിങ്ങനെ ഉപയോഗിക്കുന്നത്ങ്ങനെ നോക്കിയിരുന്നു അപ്പൊ ആ കുട്ടിയുടെ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുരുന്ന ഒന്ന് ഇതാണ് ആ കുട്ടി ചെലപ്പോ കണ്ടത് തന്നെ വീണ്ടും ഇങ്ങനെ സ്ക്രോളയ്തിട്ട് കാണുന്നു ഓനന്താ കാണുന്ന്ന്നോ അല്ലെങ്കില് എന്താണെന്നോ ഓൻക്ക് ഗ്രാസ് യ്യുന്നില്ലെങ്കിൽ പോലും അത് വല്ലാണ്ട് ഓനെ അഒര് അതെ ഇതാക്കുന്നുണ്ട് നിലവില്
അതെ അപ്പൊ എനിക്കിപ്പോ രണ്ട് കുട്ടികളുള്ളതാ ഇപ്പം ഞാന് അവര് നന്നായിട്ട് മൊബൈല് യൂസയ്തിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പ ഇങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങളൊക്കെ ഞാന് അവരിൽ തന്നെ കണ്ടപ്പോ അതായത് ഇവർക്ക് പെട്ടെന്ന് പെട്ടന്ന് സ്ക്രോളെയ്ത് ഇവ ഇങ്ങനെയുള്ള എന്റെ മൂത്ത ആൾക്ക് കോൺസെപ് ഞാനിപ്പം തീരെ കൊടുക്കാറില്ല സ്ക്രീൻ ടൈം വളരെ കൊറച്ചു അവർക്ക് ഡേ ടൈമിലൊന്നും തീരേ കൊടുക്കില്ല ഫോണ് ടി വി കണ്ടോ പറയും ഞാനാ സ മയം എന്തെങ്കിലും പെയിന്റ് ചെയ്തോന്നോ ചിത്രം വരച്ചോന്ന പറയും എത്ര കരഞ്ഞാലും കൊടുക്കൂല ഞാ പറയും നീക്കരഞ്ഞോ അവിടിരുന്ന് കരഞ്ഞോ ഇന്നാ തരില്ലാനെന്നെ പറയും അപ്പം ഇപ്പ അവർക്ക് അറിയാം ഞാൻ കൊടുക്കില്ലാന്ന് കൊടുക്കുന്ന സമയത്ത് അവരതിന് വാശി പിടിക്കായിരുന്നു ഇപ്പ അവർക്ക് അറിയ ഞാനെത്ര വാശി പിടിച്ചാലും കൊടുക്കില്ലാണ് ഇപ്പ അവനാ അവരതിനോട് അങ്ങ് ഇതായി നമ്മള് പോരൻസും കൊറച്ചത് ശ്രദ്ധിക്കാനുണ്ട്
അതെ അതെ ഞാനേ എൻ്റൊര് ഫാമിലിയിലുള്ള ഒരു വിഷയം ഞാനൊന്ന് സൂചിപിക്കട്ടെ അതായത്
ആഹ്
ഒരു കുട്ടി യമ്മളെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അവർ മാറിയിരുന്നു നമ്മളൊരു മൊത്തത്തിലുണ്ടായിരുന്നൊരു ഫാമിലിയിൽ നിന്ന് മാറിയിട്ടൊരു ഉമ്മയും ഒരു മകനും ഒരു ഉപ്പയും ആയിട്ട് ഉപ്പയായിട്ട് മാത്രം ഒതുങ്ങിയിരുന്നൊരു ഫാമിലി ഇണ്ടായിരുന്നു അപ്പൊ ഉപ്പ ജോലിക്ക് പോയാലും പിന്നെ ഉമ്മ വീട്ട് ജോലിക്കും കേറിയാല് ഈ ചെറിയ കു ട്ടിയായിരുന്നു അവന് പിന്നെ ആ കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാ ത്തോണ്ടും അങ്ങനെയുള്ള ഇതായണ്ട് ഇപ്പ ഓൻക്ക് ട്വൻ്റി ഫോർ ഹവറ് അധവാ ടി വി അവൈലബിൾ ആകി കൊടുത്തു എന്തും കാണാ അങ്ങനെ അതായത് ഓന് ഇരുന്ന് കാർട്ടൂൺ കണ്ട് കണ്ട് കണ്ട് നെലവില് അവന്റെ ബ്രെയിന് ചെറിയ ഇഷ്യൂ വന്നിട്ട് ഇപ്പ നമ്മള് മറ്റേ ഡിസബിൾഡ് ആയിട്ടുള്ള മ റ്റേ ഇവരെ സ്കൂൾ ഉണ്ടല്ലോ അവിടെയാണ് ഓൻ പഠിക്കുന്നത് പക്ഷെ അതില് ഡേൻജർ എന്ന് പറഞ്ഞാ വീട്ടിലെത്തിയാല് അവന്റെ ഉപ്പ മരിച്ചു പോയി പക്ഷെ ഉമ്മയോട് വളരെ എന്താണ് ഓര് ക്രൂരമായി അടിക്കുക ആ ഒരു സ് സ്വഭാവത്തിലേക്ക് നിലവിൽ മാറിയിട്ടുണ്ട് അവര് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ ഒരു സമയത്ത് വല്ലാതെ ടി വി ഇട്ടു കൊടുത്തിട്ട് അവനെ അവിടെ ഇരുത്താറുണ്ടായിരുന്നുന്ന് അന്ന് ആ ഒര് ഇപ്പോന്ക്ക് ക്ക് നെലവില് ഏകദേശം ഒര് ഈ ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ഇണ്ടാവും എന്നിരുന്നാൽ പോലും ഓന് ആ ഒരു ലെവലിലേക്ക് നെലവില് എത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ പരമാവധി ഇള്ള എല്ലാ തെറാപ്പികളും ചെയ്തിട്ട് പോലും ഓന് ഇപ്പോഴും ഒരു ഏതോ ഒര് ഏതോ ഒരു ട്രോമയിൽ നിക്ക്ന്നത് പോലെ ഏതോ ഒരു കാർട്ടൂൺ ലൈഫിൽ ജീവിക്കുന്ന പോലെയൊക്കെയാണ് അവന്റെ ഒരു കളികളും ചെല സമയത്തൊക്കെ ഓന്ക്ക് കിട്ടുന്ന ആ ഒരു പവറുണ്ട് ആ പവറ് അടുത്തുള്ള വീട്ടുകാര് വന്നിട്ട് കൺട്രോൾ ചെയ്താൽ പോലും കിട്ട് ഓന് ആ ഒരു പിടി ച്ചാ കിട്ടാത്തൊരു അവസ്ഥയിലെക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ടി വി ആണെങ്കിലും മൊബൈലാണെങ്കിലും നെലവല് സ്ക്രീനിംഗ് ന്ന്ള്ളത് കുട്ടികളെ വല്ലാണ്ട് ബ്രെയിനാണ് ഡയറക്
അതെ അതെ അതേലേ അല്ല ഉം ഏഹ് ഞാന് എൻ്റെ ഒരു ഇതില് ഞങ്ങള് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ടും കുട്ടികൾക്ക് ഈ കൂടുതലായിട്ട് ഒന്നും കളിക്കാൻ ഇല്ലാത്തതുകൊണ്ടും അവർക്ക് അറിയില്ലാല്ലോ നമ്മള് ഈ നയൻറ്റീസ് കിട്സിനെ പോലെ ഒന്നും ഇവർക്ക് അറിയില്ലാലോ ഒരുപാട് കളിക്കാനൊന്നും പൊറത്തെറ ക്കിയ ഇവർക്ക് കളിക്കാനറിയില്ല എന്താണ് കളിക്കേണ്ടതെന്നാണ് ഇവര് ചോയിക്കുന്നത് അകത്ത് കേറിയാല് ഫോണ് അല്ലെങ്കില് ടി വി അപ്പൊ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ ഇർക്കില്ല അപ്പം ഫോ ടി വി ആവുമ്പോ കൊറച്ച് ഡിസ്റ്റൻസ് ഇണ്ടാവല്ലോന്ന് വിചാരിച്ചി ട്ടാണ് അങ്ങനെ വർക്ക് കൊടുക്കുന്നത് അപ്പം ഫോണാവുമ്പോ ഇവര് തീരെ ഒന്നിനും ഒരു താല് പര്യം ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഒന്നിനും താല്പര്യല്ല ഇവർക്ക് പഠനത്തിനോട് താല്പര്യം വരുന്നില്ല ഫോണ് കൊടുക്കുമ്പം ഫുൾ ടൈം ഇത് തന്നെ നിങ്ങള് പറഞ്ഞ പോലെ കണ്ടത് തന്നെ കാണാ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവാ ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു തൊടങ്ങിയപ്പോഴാണ് ഞാന് അവർക്ക് തീരെ അത് കൊടുക്കാത്തത് ഇപ്പം ഞാനും ഉപയോഗം കൊറച്ചു അപ്പം അവരും കൊറഞ്ഞു അപ്പൊ ഞാന് ഇവനെ എന്തേലൊക്കെ വർക്ക് ഇണ്ടെങ്കിൽ എടുക്കുന്നല്ലാതെ ഞാനും വളരെ അവര്ടെ മുമ്പിൽ നിന്ന് ഉപയോഗിക്കല് കൊറഞ്ഞു അപ്പോഴാണ് അവര് ഇന്നോട് ചോദിക്കല് കൊറച്ചത്
ഞാനും ഇപ്പം നെലവിലൊരു പുതിയ പാരൻ്റ് ആണ് അധവാ എനി ക്കെരു ചെറിയൊരു മോള് ഇണ്ട് അപ്പം നെലവില് ഞങ്ങള് ഒരു ഫാമിലി ആയിട്ടൊരു കമ്പൈൻഡ് ആയിട്ട് എട്ത്തൊരു തീരുമാനമായിരുന്നു കുട്ടിയുടെ മുമ്പിൽ നിന്ന് മൊ ബൈല് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഒരു ഡിസ്ട്ര ഒരു മൈ മൈൻ ഡ് വരാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ വിഷയൊക്കെ വരുന്നത് ഈ പെങ്ങമ മറ്റുള്ളവര് ഗൾഫിലുള്ളവരും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഇണ്ടാവുന്ന ഫാമിലിക്കാര് വിളി ക്കുമ്പോ അവർക്ക് ഈ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് അപ്പ സ്ക്രീൻ കാണിച്ചു കൊടുക്കേണ്ടിവരും അവരെ നമ്മള് എത്ര മാറ്റി വെച്ചാലും അവര് പറയും ഓഹ് നിങ്ങള് വലിയ ആൾക്കാര് ഇതൊക്കെ പറഞ്ഞിട്ട് അവരൊരു വല്ലാണ്ട് ഒരു ഇത് പറയുന്നത് കൊണ്ട് പിന്നെ നമ്മള് സഹിച്ചിട്ട് അയിക്കോട്ടെ ന്നാ കൊഴപ്പില്ലാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പം ഇപ്പം നെലവില് ഇപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോക്കെ കണ്ടിന്യൂസ് ഇപ്പൊ ഒര് പത്ത് മിനിറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് സ്ക്രീനിങ് കാണിച്ച് കൊടുക്കേണ്ട ഒരു സാഹച ര്യം വന്നോണ്ട് ണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഞാൻ വൈഫിനോട് പറയല് ഇതാണ് ഫ്രണ്ട് ക്യാമറ ഓണാക്കാതെ കുട്ടിനെ അവർക്ക് കാണാനല്ലേ കുട്ടിക്ക് ഏതായാലും അവരെ കണ്ടാൽ തിരിയാനൊന്നു ആയിട്ടില്ലല്ലോ ബേക്യാമറ ഓണാക്കിയിട്ട് കാണിച്ചു കൊടുത്താള പക്ഷെ ഈ കുട്ടിക്ക് ഇപ്പം നെലവില് ഫോണ് കാണുമ്പോ ഒരു കൗതുകാണ് എന്താണത് എന്താ ഇവരിങ്ങനെ നോ- ക്ക്ന്നേന്ന്ള്ളെ അത് വന്ന് തൊടങ്ങി യാല് പിന്നെ പ്രശ്നാണ്ന്നുള്ളത് കൊണ്ട് ഇപ്പോ വീണ്ടും വീണ്ടും ഞാന് ഇങ്ങനെ പരമാവധി മാറ്റി നിർത്തലാണ് പതിവ് പക്ഷെ എന്റെ വീട്ടില് നേരെ പെങ്ങൾമാര്ക്ക് രണ്ട് കുട്ടികളൊക്കെ ഇണ്ട് അവര്ത് ഞ്ഞാല് നിലവില് ഈ ഒരു കൊറോണ ടൈമില് ക്ലാസ് അടക്കം ഓൺലൈൻ ആയതുകൊണ്ട് അവർക്ക് മൊബൈൽ കൈയിൽ കിട്ടൽ കിട്ടിത്തൊടങ്ങിയിരുന്നു അതാണ് ഒരു പ്രധാന പ്രശ്നം മായിട്ട് അവർക്ക് മാറിയത് പക്ഷെ ആകുമ്പോൾ നേരെ തിരിച്ച്
ക്ലാസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്
അതെ പിന്നെ നേരെ തിരിച്ച് ഇതിന് നല്ല പോസിറ്റീവ് ഉണ്ട് കുട്ടികളല്ലാതെ വലിയവരിലേക്ക് എടുത്താ ഇതിന്റെ പോസിറ്റീവ് സ്റ്റീവനസിനേക്കാളും മറ്റൊന്നും വേറെയില്ല നിലവില്
അതെ അതെ ശരിയാണ് ഒരുപാട് വർക്ക് നമുക്ക് സാഹചര്യങ്ങളും ജോലി ചെയ്യാൻ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെയൊക്കെ ഇപ്പം വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളക്കെ നമുക്ക് ഫോണിൽ കൂടി തന്നെയാണല്ലോ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഞാന് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പോസി റ്റീവ് വശങ്ങൾ അതിനുണ്ട് അത് യൂസ് ചെയ്യേണ്ടത് പോലെ ചെയ്താല് അല്ലേൽ പിന്നെ എനിക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം നമ്മള് കുട്ടികൾക്കൊക്കെ ഇപ്പോ ഓവർ കൊടുത്തിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ രക്ഷിതാക്കൾ ശ്രദ്ധിക്ക ഒരുപാട് അതീ വീട്ടിലെ പണി തീരാൻ വേണ്ടിയിട്ട് അമ്മമാര് പെട്ടെന്ന് കൊടുക്കുന്നൊ ഒരു സാധനാണ് ഈ ഫോണ് ഞാനടക്കം അങ്ങനെ കൊടുത്തിരുന്നു അപ്പം നമ്മുടെ പണി പെട്ടെന്ന് തീരും അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഇല്ല അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്
അതായത് ചെറിയൊരു ശ്രദ്ധയെ കൊടുക്കേണ്ടേതുള്ളു അതായത് ഒന്ന് ഒരു കുറച്ച് ഒക്കെ ഒരു പ്രായമായ കുട്ടികൾ നന്നേ ചെറിയ കുട്ടികളല്ല കുറച്ച് വലിയ കുട്ടികളായാലും നിലവിൽ അവരുടെ കയ്യിൽ നമ്മള് ഫോൺ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ പോലും കൃത്യമായി അവരെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കും നമ്മൾ അവരെന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ഒരു നോട്ടം നമ്മൾ ഉണ്ട്ന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടി അങ്ങനെ ഒരു അത് കൺട്രോൾഡായിട്ട് മാത്രമേ ഉപയോഗിച് തൊടങ്ങുള്ളൂ അങ്ങനെയും അതിനെ കാണണം അതായത് നിലവില് ക്ലാസുകളും മറ്റും എല്ലാം പൂർണമായും നേരിട്ട് ട്യൂഷന് ഒന്നും ഇപ്പൊ അവര് പോയി പഠിക്കുന്ന ഒരു സിസ്റ്റം ന്നും നിലവിലില്ലല്ലോ എല്ലാരും ഓൺലൈന് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോ കുട്ടി ട്യൂഷനിൽ തന്നെയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധയിൽ നിർബന്ധമായിട്ടുണ്ടാവണം എങ്കില് ഒരു നല്ലൊരു ജനറേഷൻ ആയിട്ട് അവര് വരുള്ളു എങ്ങനെയായാലും ഇവർക്ക് ഈ ഫോൺ പഠിച്ചേ പറ്റുള്ളൂ കാരണം ഇനി അങ്ങോട്ടേക്ക് ഉള്ള ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ
അങ്ങനെയാണ് അപ്പൊ ഞാൻ പലരും ഇങ്ങനെ പറഞ്ഞ കേക്കാം ഫോണ് ഇതുവരെ കൊടുത്തിട്ടില്ലാന്ന് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇവർക്കിത് അറിയില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിതത്തിൽ അതും എന്തായാലും അവർക്ക് അത് അറിയാതെ പറ്റില്ലല്ലോ അത് അറിഞ്ഞല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ തീരെ കൊടുക്കാതെ ഒന്നും ഇരിക്കരുത് അപ്പം ഞാനൊക്കെ ഒരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളാ അപ്പോൾ ഈ കുട്ടികളൊക്കെ ഏത് സമയം ഇങ്ങനെ വൺ അവറിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ അപ്പൊ അവർക്ക് ഫോണില്ലാതെ പറ്റില്ല പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവര് ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്നത് അപ്പൊ നമ്മള് തീരെ കൊടുക്കാതെയല്ല നമ്മള് അത് കുറച്ചൊക്കെ കൊടുത്തിട്ടും ആഹ് അതിനൊരു ടൈമൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ കൊടുത്താല് കുഴപ്പമില്ല
അതെ കൊടുക്കുന്ന ടൈമ് നല്ല ഫലവത്താവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാണന്നുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം എന്നാലെ നമ്മള് ആ കുട്ടിക്കൊരു വളർച്ചയും കാലത്തിനൊപ്പം കുട്ടി വളരുകയുള്ളൂ ഇല്ലെങ്കിൽ മറ്റു കുട്ടികള് ഇത് വെച്ചിട്ട് നല്ല ഉഷാറായി ചെയ്യുന്ന സമയത്ത് നമ്മള് ബെക്കോട്ടായിട്ടുമാറും അത്
അതെ അതെ
ബേപ്പോട്ട് ആവാനും പാടില്ലല്ലോ നിലവിൽ എങ്ങനെയെലും ഈ ഏ ഐയും അതെ എ ഐ യുഗത്തിൽ എങ്ങനെയെലും ആ കുട്ടിക്ക് ആ ഒരു കിട്ടേണ്ടതായ പല കാര്യങ്ങളുണ്ട് അത് കി കുട്ടിയെ പറ്റുകയുള്ളൂ
അതെ ഇനിയൊന്നും നമുക്ക് ഫോണില്ലാതെ മുന്നോട്ട് പോകാനാവില്ല ഒന്നും അറിയാതെ ടെക്നോളജിനെ കുറിച്ച് അറിയാതെ ഒന്നും എവിടെയും എത്താൻ പറ്റില്ല മൊത്തം ഏ ഐ ആണല്ലോ ഇനി ഏ ഐ നേക്കാളും വലിയ എന്തെങ്കിലും വരുവോ എന്നുള്ളത് എനിക്ക് അറിയില്ലാ നമ്മടെയെന്നും ചെറുപ്പത്തിലെ നമുക്ക് ഏ ഐ ക്കെ ഇപ്പാണല്ലോ വന്നത് ഇപ്പൊ നമ്മളുടെ വിരൽ തുമ്പിൽ തന്നെ എന്തുംഉണ്ടല്ലോ അറിയണെന്ന് വിചാരിച്ചാൽ എന്തു ഉണ്ട് നമ്മളുടെ ഏ ഐ ഒക്കെ വന്നതിന് ശേഷം എന്താണ് നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ കിട്ടും നമ്മളുടെ കയ്യില്
അതെ ഇപ്പം ആ ഒരു ഷോപ്പില് വരെ സാധനങ്ങൾ വാങ്ങാൻ പോവാതെ അത് ഗൂഗിൾ വീഡിയയിൽ പോവുക എന്നുള്ളത് വരെ ഇപ്പൊ നിലവിൽ കെറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തൊരു യുഗത്തിൽ മിക്കവാറും സ്ക്കൂളുകളും പരമാവധി കെറഞ്ഞ് കെറഞ്ഞ് അതും പൂർണമായും ഈ ഒരു രീതി രീതിയിലേക്കൊക്കെ മാറൻ സാധ്യതയുണ്ടല്ലേ
അതെ എനിക്ക് തോന്നിയിപ്പം ഓൺലൈൻ സ്കൂൾ ഉണ്ടല്ലോ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിട്ട് പോക ഇരിക്ക വൈകുന്നേരം വരെ ഇരിക്ക അങ്ങനെയുള്ള സ്കൂളുകൾ വന്നല്ലോ ടീച്ചേഴ്സ് അങ്ങനെ തന്നെ ഇരിക്കുന്ന അപ്പൊ പിന്നെ ഇനിയിപ്പോ അങ്ങനത്തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം
അതെ അതെ നമ്മള് സമയം ആയിട്ടുണ്ടെന്ന്
ആഹ് സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നിർത്താലാ
ഒക്കെ ശരി